തൊ
ഹലോ കേക്കാവൊ
ക് ആഹ് കേക്കാം കേക്കാം.
ആഹ് ആഹ് എന്തൊക്കൊണ്ട് വിശേഷം ആഹ് കെടന്നില്ല
ആഹ് ആഹ് ഞാനും കടന്നില്ല ഇപ്പ അങ്ങോട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നപ്പഴാ ഒന്ന് വിളിക്ക
ആഹ് ആഹ് എല്ലാരും ഉറക്കായ പിള്ളരൊക്കെ
ആഹ് എല്ലാരും ഉറങ്ങീടാ
ആഹ് ഇവിടെ മോനും നേരത്തേ ഉറങ്ങി
ആഹ് ഇവിടെ ഇളയയാളാണെങ്കിൽ ഇച്ചിരി താമസിച്ചു പോയി ഉറങ്ങാൻ അതാ ഫുഡ് കഴിക്കാ ഇത്ര ലേറ്റ് ആയത്
ആഹ് ആഹ്
ആഹ് ആ ഉച്ചയ്ക്കണെങ്കില് തുടങ്ങിയതും ലേറ്റ് ആയ അപ്പം വൈകിട്ട് ആക പാട മാറി പോവല്ലോ സമയം
ഒരു ഇന്നത്തെ ദിവസം പോലെ ഉറങ്ങീല ആഹ് ആയ അപ്പൊ എന്നത്തെക്കാലം ടൈം മാറിയാ പിന്നെ പാടാണ്
ആഹ് ആഹ് ആ മാറി നമ്മള് നമ്മൾ കൂടെ കിടക്കണടാ എന്നാലേ പുള്ളി ഉറങ്ങത്തുള്ളൂ എത്ര ഉറക്കം വന്നാലും ഉറങ്ങത്തില്ല നമ്മൾ കൂടെ കിടന്നാലേ ഉറങ്ങത്തുള്ളൂ ഇത് ഇന്നാണെങ്കിൽ എനിക്ക് പറ്റ ഞാന് രണ്ടുപേരെം കൊണ്ട് മുടിവെ ട്ടാനൊക്കെ പോയേക്കുവാരുന്ന് അത് കഴിഞ്ഞിട്ട് വന്ന് എന്താ മീനൊക്കെ വാങ്ങിച്ചോണ്ട വന്നത് അതൊക്കെ വെട്ടി കറിയെല്ലാം വെച്ച് റെഡിയാക്കി ചോറും എല്ലാം കഴിച്ച് അത്രയ സമയം ആയപ്പോഴത്തേന് ഒരു മൂന്ന മണി ആയി അപ്പഴാണ് പുള്ളി ഉറങ്ങുന്നത് ആഹ് അതുകൊണ്ട്
ചേച്ചി തന്നല്ലേ എല്ലാത്തിനും പോകുന്നത് ആവശ്യത്തിന് വീട്ടാവശ്യ
ആഹ് അതെയടാ ചേ ആണെങ്കി പൊറത്തല്ല്യൊ അതുകൊണ്ട് അമ്മ ഉണ്ട് അങ്ങനെ സാധനവൊന്നും മേടിക്കാൻ പോവാറില്ല വണ്ടി ഓടിക്കുന്ന കൊണ്ട് ഞാനങ്ങ് പോ
ആഹ് സ്കൂട്ടിയൊക്കെ അറിയാല്ലേ
ആഹ് അതെടാ അത്യാവശ്യം ഓടിക്കും
ആ ഓ
ഹസ്ബൻഡ് നാട്ടില് ഉണ്ടെങ്കി പഠിക്കാൻ ഓടിക്കാൻ ഭയങ്കര മടിയണേ അപ്പ ഭയങ്കര മടിയാ അതുപോലെ പേടി പേടില്ലെടാ എന്താ മടിയ. അതുപോലെ അനിയത്തിയും വരും അനിയത്തി എന്റെ അനിയത്തി ഇതുപോലെ വരുമ്പം അപ്പോഴും എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര മടിയാ പുറക ഇടിക്കാൻ അപ്പ ഇഷ്ടം. അല്ലാതപ്പോ എവിടെ വേണെേങ്കിലും പോവും ആ അവരെ കണ്ട കഴിഞ്ഞാ പിന്നെ എനി വണ്ടി ഓടിക്കാൻ വയ്യ ഇല്ലട കാറൊന്നും ഓടിക്കില്ല കേട്ടോ ആ അതെ അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് പുറകലിരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുപോകുന്നതാണ് ഇഷ്ടം.
നമ്മൾ ഓട്ടിച്ചാ നമ്മക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റൂല്ല.
നമ്മുടെ മൊത്ത ശ്രദ്ധ അപ്പം വണ്ടിൽ ആയിരിക്ക ആയിരിക്കണ്ടേ ഒന്നാമത് ഇപ്പോഴത്തെ ഈ കാലത്ത് ആഹ് അതുകൊണ്ട് പിന്നെ ആണെങ്കി ആഹ് പിന്നല്ലയോ നമ്മൾ ശ്രദ്ധിച്ചു പോയന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പിള്ളേറോ വണ്ടിയ പോക്കുന്നത് കണ്ട് നമ്മൾ പേടിച്ചു പോ എന്തോ
ഓ ഭായി ബൈക്കിലൊക്കെ ഓരോ പയ്യന്മാരും പോകുന്നത് തന്നെ കാണും
അയ്യോ അതെ അതെ ഇവിടെ നമ്മുടെ തൊട്ട് ഫ്രണ്ടില് റോഡാ എന്നന്ന് വച്ചാ റോഡ് ഇന്നലെ ഇതുപോലെ മോന മോനാണെങ്കിൽ ഫ്രണ്ട് വീടിന്റെ ഫ്രണ്ടില ഗ്രിൽ ഇട്ടിട്ടുണ്ട് സിറ്റ് ഔട്ടിലെ അപ്പൊ മോൻ ഇവിടെ ഇങ്ങനെ നിക്കുവായിരുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ സൗണ്ടില് വണ്ടി പോയി പേടിച്ചു പോയി ആള് ഓടി അകത്ത് കയറി വന്ന് അതും
പിള്ളേർ ഓ അത് തന്നെ പിള്ളേർക്ക് പേടിയാ ഇവിടെയും അങ്ങനെ തന്നെ വണ്ടികളൊക്കെ പോകുമ്പോ തന്നെ ഓടി നമ്മളടുത്തോട്ട
ആഹ അതെ അവർക്ക് പേടി അതിന്റെ സൗണ്ട് കേ ക്കുമ്പോ അവർക്കറിയത്തില്ലോ വണ്ടിയാന്നും എങ്ങനെയന്നും അറിയില്ലല്ലോ. ഭയങ്കര സൗണ്ട് കേക്കുമ്പോ അവര് ഓർക്കും എന്തുവാ എന്തുവാ എത്ര വന്നാല ഈ കൊച്ചുങ്ങളൊന്നും പഠിക്കത്തില്ലന്നുള്ളാ ചെറിയ പിള്ളാരാ അവരെത്ര പറഞ്ഞാലും മനസ്സിലാക്കത്തില്ല പുതിയ വണ്ടി ഇങ്ങോട്ട് എടുക്കും ഇങ്ങനെ ചീറിപ്പാഞ്ഞങ്ങ് പോകവും അത് തന്നെയല്ല വീട്ടുകാർക്ക് വണ്ടി എടുത്ത് കൊടു ത്തില്ലെങ്കില് ബുദ്ധിമുട്ട് കൊടുത്തില്ലെങ്കിൽ ഉടനെ
കൊടുത്തില്ലെങ്കിൽ അവര് കേറി തൂങ്ങിച്ചാവും അവരേറെ ആത്മഹത്യ ചെയ്യും വേറെന്ത ന്തേലും ചെയ്ത് വീട്ടുകാർക്ക് പിന്നെ അത് മൊ
ഇത് അതിനാണ് എല്ലാ ന് ഈ വണ്ടി എടുത്ത് കൊടുക്കുന്നത് എന്നാ ഭൂരിഭാഗം നമ്മള് പറയാൻ പറ്റത്തില്ല നല്ല മ നല്ല കൊച്ചുങ്ങളുണ്ടെ നല്ല രീതിൽ ഓടി
ഓ നല്ല രീതി ഓടി
അതെ അതെ ഏ ചിലതിന്റെ ഒക്കെ പോക്‌ കാണ്ട നമുക്ക് റോഡിലോട്ട് ഇറങ്ങാൻ തന്ന പേടിയാവും അയ്യ്ന് ഹസ്ബന്റി പറയും വണ്ടിയെടുത്തു കൊണ്ട് നീ ദൂരെ എങ്ങും പോണ്ടാ അടുത്തോട്ട് പോന്നേനുതന്നെ പുള്ളിക്ക് പേടിയാ നമ്മൾ ശ്രദ്ധിച്ചാലും ഉ നിങ്ങടെ ഇതുകൊണ്ടേ
ഓ അത് തന്നെ എച്ചി നമ്മള് ശ്രദ്ധിച്ചാലും ആ മറ്റുള്ളരെ കൈന്ന് വന്നാല് സംഭവി
അതുകൊണ്ടണിപ്പോ ആ അതെ പൊറത്തോട്ട് ഇറങ്ങാൻ വയ്യ ഓരോ ദിവസം എന്ത് വണ്ടിയാ ഷോറൂമിൽ നിന്നൊക്കെ ഇറങ്ങുന്ന എടാ ഇന്ന് മഴയില്ലായിരുന്ന ഇന്ന് നല്ല വെയിലായിരുന്നു രാവിലെ തൊട്ട് അതല്ലേ ഞൻ മോന്റെ മുടി വെട്ടാൻ പോയതേ മൂത്ത അടയത് ഞാൻ ആദ്യം കൊണ്ടുപോയി വേട്ട ച്ചായിരുന്നഡാ രണ്ടാഴ്ച മുന്നേ അപ്പൊ രണ്ടുപേരെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനാന്നറിയോ മൂത്താളെവെട്ടുമ്പോ ഇളയാള അടങ്ങി ഇരിക്കത്തില്ല അതിന് ഞാനെ ഓർത്തത് അ ഇപ്പം ഇളയാൾടെ മാത്രം വെട്ടിക്കാൻ കൊണ്ട് പോകാന് അങ്ങനെ ഇപ്പം ഇന്ന് ഇളയാളുടെ വെട്ടിക്കാൻ അതാ വെയില ആയത് കൊണ്ടാണ് സത് തി പോയെ നല്ല വെയിലുണ്ടായിരുന്നു ഓഹ്
ആഹ് അവള് അല്ല മോള് മുടിവെട്ടാനൊക്കെ ഇരിക്കോ
മോളല്ല മോന രണ്ടും മോന്മാരാ
രണ്ടും മോനാണല്ലെ ആ ആ കൊഴപ്പല്ല സംസാരി ഏഹ് നല്ല കാര്യങ്ങളൊക്കെ പറയോ?
ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ അത്യാവശ്യെക്കെ പറയുന്നുണ്ട്ടാ പിന്നെ നമ്മളെല്ലാം പറയുന്ന പുള്ളിക്ക് മനസ്സിലാവും ഇങ്ങോട്ട് പറയാന ഏകദേശം പ്പം ആയി വരുന്നേ ഒള്ളൂ അത്യാവശ്യം ഇപ്പൊ നല്ലായിട്ട് പറയുന്നുണ്ട് കൊഴപ്പില്ല ഉം രണ്ടര രണ്ടര വയസ്സ് ആവുന്ന് ആടാ ആടാ എല്ലാം അറിയാം പുള്ളിക്ക് നമ്മൾ പറഞ്ഞാലുവേ
ആഹ് ആ
കൊഴപ്പൊന്നുല്ല ഈ നിറവ് നോക്കി അങ്ങനെ ഇരുന്നോളും എല്ലാരും എന്നോട് ചോദിക്കും ആ ഇവിടെ വന്ന അമ്മ എന്നോട് യോച്ച്ടി വഴ ഇല്ലായിരുന്നു വന്ന് പറയൂ ഒരു വഴക്കുല്ല അന്നിട്ട് എന്നോട് അടുത്തെടുത്തി പോയി ഒരു വഴക്കു ഇല്ല ഞാൻ പറഞ്ഞു ഒരു വഴക്കുല്ല ന്നിട്ട് ആഹ് ബാർബർ എന്നോട് പറഞ്ഞു ഇങ്ങനെ സ ഇങ്ങനെ പിടി ആന്നല്ലേ ആഹ്
ആഹ് ആദ്യം ഒന്നും സമ്മതിക്ക ത്തില്ലർന്ന് ഇപ്പൊ കോറെ നാളൊണ്ട് വല്യ കൊഴപ്പ ഇപ്പൊ കൊഴപ്പമല്ല ഇപ്പൊ ഇ ഇരിക്കാനൊക്കെ ഇഷ്ടമാണ് മറ്റത് ഇരുന്നാലും ഒരു സുഖം വരത്തില്ല അവന്
ഓഹ് ഇത് ഞങ്ങൾ ആദ്യണെങ്കി കുഞ്ഞിന്റെ മോ ടിയണെങ്കി നേർച്ച പറഞ്ഞിട്ടുണ്ട് അപ്പൊ പളനി കൊണ്ടു പോയാ വെട്ടിച്ചതെ അന്ന് ഭയങ്കര കര ഭയങ്കര കരച്ചിലർന്ന് പറഞ്ഞാ ഭയങ്കര കരച്ചില് ഞാനും ചേട്ടനുടെ മാറിയും തിരിഞ്ഞും മാറിം തിരിഞ്ഞിരുന്ന ആ മുടി വെട്ടി മൊട്ടയാക്കിയത് ഞൻ ഓർത്ത് രണ്ടയിനി ഇപ്പ വെട്ടുമ്പോം തൊട്ട് അങ്ങനെ ആയിരിക്കും പേടിച്ചാ ഞാൻ വെട്ടാ കൊണ്ട്പ പോയി പക്ഷെ ഒരു കുഴപ്പവില്ല അന്നിനി എന്താ പൊടിക്കുഞ്ഞ ആയതോണ്ട് വല്ലാം ആയിരിക്കാം
ഓ അതന്നെ ആദ്യട്ടാകുമ്പോ അവ കാര്യനാ കാണുമ്പോ നമ്മുക്കും പേടിയാവും
നമുക്ക് സങ്കട ഈ സത്യം നമുക്ക് പേടിയായി പോവും പേടി സങ്കടവും എന്നാവട്ട് വെട്ടുക വേണം നമ്മള് എറച്ചി പറഞ്ഞല്ലേ
അതെന്നെ ബി സി ജി ടെ ഇൻ ജെക്ഷൻ എടുക്കുമ്പോ പുള്ളേര് കര്
അയ്യോ സത്യം ആഹ് ഞാൻ മൂത്ത നമ്മുടെ കയ്ൽ ഇങ്ങനെ ഒരു പാടു പോലെ വരുല്ലോ പാടി ഇങ്ങനെ വരുവല്ലോ അപ്പം ഞാന് ഇതുപോലെമൂത്തമോനെകാണിച്ചിട്ട് യോ അതെങ്ങനെ എടുക്കും കൊച്ച് കുഞ്ഞല്ല്യോ? അപ്പൊ ഞാൻ പറയും ടാ അപ്പൊ നമ്മുടെ ആ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അല്ല നമ്മ ഒന്നാമത് നമ്മൾ ആക ഇപ്പനെ ശരീരം എല്ലാം ഇതായിട്ട് കിടക്കുവാ
ഓ ഇതും കൂടെ കാണുമ്പോ നമ്മള് തന്നെ അങ്ങ് കരഞ്ഞു പോവും
കരഞ്പോകും ഒന്നാമത് കുഞ്ഞ് ശരീരവുഅതങ്ങോട്ട് ചുമാക്‌വേ തെ കാര്യ്പഴത്തിനക്കെ മോഖക്കെങ്ങട്ട് ചൊമന്ന് അത് കാണുമ്പം നമ്മക്ക് ആഹ് അതെ അതെ
ഫസ്റ്റത്തത് കഴിഞ്ഞൊണ്ട് ഇപ്പോ എനിക്കും അറിയ സത്യവാ
അതെ അതെ ഉ അത് ഓർക്കുമ്പോ ഒരു പ്രത്യേക നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഓടി വരും അന്നത്തെ ആ ഒരു സന്ദർഭം
ആഹ് അന്നത്തെ ഓർമ്മകളൊക്കെഓരോ കാര്യ കാര്യങ്ങൾ കാണുമ്പോഴാണ് എല്ലാം ഇങ്ങനെ ഓർക്കണ
ഓർമ്മ തന്നെ അത് ഇപ്പി ഈ റിലൊക്കെ കാണുമ്പോ ഇങ്ങനെ അമ്മമാരെ കുറിച്ചും ഓരോന്നൊക്കെ കാണുമ്പഴേ ഇങ്ങനെഓർക്കുംനമ്മുടെത്കാര്യം ആഅതെഅതെഅതെപണ്ട് നമ്മുടെ അമ്മമാര് പറയുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് ഫീൽ ചെയ്യത്തില്ല നമ്മുക്ക അത് അനുഭവ യാണ് അതെത്രത്തോളം അവര് പറയുന്ന ശരിയായിരുന്നും ആം അതെ അതെ അമ്മയായപ്പഴാണ് നമ്മളറിയുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും
ആഹ്
അതെ ആ അമ്മെക്കെ കെടന്നു മ്മേം മോനും ഒക്കെ നേരത്തെ കഴിച്ചായിരുന്നു ഞാൻ പിന്നെ ചെറിയ ആളെ ഒറ ക്കങ്കറി ഉണ്ടേ ലേറ്റ് ആയത് കഴിക്കാൻ ആഹ്‌ അതിന്റെ എടക്ക് പിന്നെ ആ അയിന്റെ എടക്ക് പിന്നെ ഹസ്ബന്റ് വിളിച്ച് അത് ഞാൻ പറയാൻ വരു രുവാരുന്നു വിളിച്ചു പുള്ളിക്കാരൻ കുളിക്കാൻ പോയേക്കുന്നു ആ അപ്പം വന്നിട്ട് വിളിക്ക ക്കാന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഉം പിന്നെ
അങ്ങനെ എന്തെര് വിശേഷങ്ങള് ഏച്ചി
അവിടെ മഴ അവിടെ മഴയു
ആ ഇവ് ഇവിടെ ഇന്ന് വലിയ കൊഴപ്പല്ലായിരുന്നു ഇന്ന് ഇത്തിരി വെയിലുണ്ടായിരുന്നു പിന്നെ ഒരു രാത്രിയൊക്കെ ആയപ്പം ഇത്തിരി മുമ്പ് ഇത്തിരി പൊടിഞ്ഞ് കേട്ടോ ഇത്തിരി ചെറുതായി
ആ അതില്ല്യോ ആ ആ ഇവിടിനി രാ
നമ്മള് ചെല പറയാൻ പറ്റൂല നമ്മള് നൈറ്റ്‌ ചെറിയൊരു ഔട്ടിങ് ഒക്കെ കഴിഞ്ഞ് ങ്ങനെ വന്ന് ഓ അതുതന്നെ നമ്മള് മൂന്ന് പേരും ഇവ്ടെ ചെറിയൊര് ഔട്ടിങ്ങിനൊക്കെ പോയിട്ടാണ് വന്നെത്.
ഓ അതെയോ മഴയില്ലാഞ്ഞോണ്ട് വല്ല്യ കൊഴപ്പം ഇല്ലാതെ പോ
ആഹ് സ്കൂട്ടിയിൽ പോവുന്നെത് ഒര് രസ അല്ലെ? വരു
ഓ അതെ അതെ പോവാൻ പറ്റത്തുള്ളൂ കാറേൽ പോകുമ്പം ആ ഒരു സുഖം കിട്ടത്തില്ലല്ലോ
സത്യം രണ്ട് രണ്ടു മാസത്തെ ലീവിൽ ഏഹ് ഇപ്പോ വന്നതാണപ്പോ ഈ മാസം പോവാറെ ആയി
ഓ ആ എന്റേത് കഴിഞ്ഞ മാസം പോയി വേ ക്കേഷെന് വന്നെയായ്രുന്നു. അവര് ഉള്ളപ്പോ ഒരു പ്രത്യേക സന്തോഷാ അവര് പോയി കഴിയുമ്പോ പിന്നെ ആഹ് അതെ അതെ അയ്യോ കൊറച്ച് ദുവ്സ്ത്തേക്ക് ഒരു ഭയങ്കര അയ്യോ അത് പറയാം പറ്റത്തില്ല അതൊന്ന് മാറി എടുക്കണോങ്കി എങ്ങന പോയാലും ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും
നമ്മളിങ്ങനെ റൂമില് വരുമ്പോ തന്നെ മ്മക്കൊരു ചിന്ത മ്മക്ക് ഇങ്ങനെ എപ്പഴും വരും
വണ്ടി കാണുമ്പോഴെ എനിക്ക് ഒന്നുകൂടെ എപ്പഴും ഇതിലെ പോകുന്നല്ലേ അവിടെ ഇവിടെയെല്ലാം അത് ഓർക്കുമ്പോൾ നമ്മള റൂമിലോട്ട് വരുമ്പം ആകപ്പാടെ അതൊന്ന് മാറി എടുക്കാനാണ് പാട്
സത്യം പാട് പിന്നെ പിള്ളരോടൊക്കെ കളിച്ചും ചിരിച്ചും ഓ
ജവിതാകുമ്പോ അങ്ങനെയല്ലേ
ഉം
എടാ ഞാൻ വിളിക്കാം കേട്ടോ ദാണ്ടെ കൊ ച്ചാള് ഉണർന്നെന്ന് തോന്നുന്നേ ശരിയെടാ